എന്തൊക്കെയുണ്ട് വിശേഷൊക്കെ?
സുഖായിട്ട് പോവുന്നു
എന്തൊക്കെപരിപാടി
പരിപാടി ഒന്നുല്ല ഇഞ്ഞി അടിച്ചോരി തോത്താനൊക്കെ ഉണ്ട് ആഹ് നോമ്പിണ്ട് ആഹ് പെരുന്നാള് നാളേണ് അവിടെ നോമ്പില്ലേ
ആഹ് ഇണ്ട് ഇണ്ട്
ഇവിടെ നോമ്പ് കാരണം ഇന്ന് ഒയിവാണല്ലോ അപ്പം കുറേ കൊർച്ചേരം കടന്നൊറങ്ങി
ആഹ് അങ്ങനെ തന്നെ ഞാനിപ്പോ എണീറ്റ്ട്ട് ഞാനിപ്പോ എണീറ്റിട്ടുള്ളൂ
ആഹ് ഇനിയും ഒക്കെ തുടങ്ങണം
നിങ്ങക്ക് തുടങ്ങണം നാളക്കില്ലതും ഒക്കന്നന്നെ റെഡിയാക്കണല്ലല്ലേ കൂട്ടിനാരെ സഹായത്തിനുണ്ടോ അതോ വീട്ടിലൊറ്റയ്ക്കന്നെയാണോ?
വീട്ടിലെത്തിയക്കാണ് ഇപ്പോൾ ഞങ്ങള് വേറെ പോയി പുർത്തതാണ്
ഏഹ്
ഉം അപ്പൊ ഞങ്ങളവിടെ അടുത്ത് ഇളച്ചിയും എന്താറിയാ തറവാട്ടിലുണ്ട് ആളുണ്ട് ഇളയമ്മണ്ട് അപ്പ ഞങ്ങളൊന്നായിറ്റാണ് പെരുന്നാള് കഴിക്കല്. ഒ ഒരു വീട്ട് വെച്ചിട്ട് എല്ലാരും കൂടി ആഹ്
ഉം അതൊരു രസാണ് അതൊരു ഭാഗ്യാണ്. എനിക്ക് ആ ഭാഗ്യല്ല
എല്ലാരുരൂടി കൂടുമ്പളേ അത് രസ എല്ലാരും കൂ കൂട്ടുകടുംബപ്പം കുറേ ആൾക്കാര് കൊർഞ്ഞൊക്കെ ഗൾഫ്‌ ലു അവിടെ ഇ ഇല്ലാഞ്ഞിട്ട് നാട്ടിലില്ലാഞ്ഞിട്ട് ഇത്കൊണ്ട് ആള് കൊ കൊറവാണ് അല്ലെങ്കിൽ നല്ല ആളുണ്ടായിന്
ഉം
ഉം
എനിക്ക് ഇവിടെ ഹസ്ബൻഡ് ഒറ്റ മോനാണ് മൂന്ന് പെങ്ങന്മാരാണ് ഓല് വരുമ്പം പിന്നെ രസാണ് ഉമ്മ മരിച്ചിട്ട്ണ്ട് ഹസ്ബൻഡിൻ്റെ ഉമ്മ അങ്ങനെയൊക്കെയാണ്. ഇണ്ട് താളെന്താ ഫുഡ്? ആഹ് പക്ഷെ ഞാൻ ഒറ്റക്കാണ് അർഞ്ഞിട്ട് കാര് ല്ല ഉപ്പ ഉപ്പ എല്ലത്തിനും കൂടി തരും ഉപ്പയും ഹസ്ബൻഡും ഹസ്ബന്റത്രതന്നെല്ല ഉപ്പയാണെല്ലത്തിനും അമ്മളെ ഉമ്മാരെ ആഹ് പ്രാ പ്രായം എഴുപത്തി ഒക്കെ ആയിണ് പക്ഷേ
ആഹ്
എല്ലത്തിനും കൂടി തരും വേമക്കൊക്കെ സുഖല്ലാതായാല്
ആഹ് ആഹ് ആ അതൊരു ഭാഗ്യന്നെയാണല്ലോ ആണുങ്ങള് പൊതുവെ ആണുങ്ങള് പൊതുവെ ഒന്നും കൂടി തരൂല ചെയ്തും തരൂല. ആഹ് ആക്കെ നോക്കണെങ്കിഭാഗ്യന്നെ അപ്പം ഉമ്മ ഇമ്മാക്കൊക്കെ അതിലായിട്ട് ഭാഗ്യം ഇണ്ടായിണ്ടാവും
ഉമ്മ സുഖല്ലാത്ത ആളായിരുന്നു അങ്ങനെ പിന്നെ മാനസികപരമായിട്ടൊരു സുഖല്ലാത്ത ഒരാളായിരുന്നു പിന്നെ എന്താ ഷുഗറ് വന്നാണ്ട് ഡയാലിസൊക്കെ ചെയ്ത് പിന്നെ ഇപ്പ ദു ദുബായിലായിരുന്നു ആ അപ്പം പിന്നെ തനിയേ ഫുഡ്ണ്ടാക്കിയൊക്കെ പഠിക്കോല്ലോ ഓല്. സൗദിയിലും ഇവിടെയൊക്കെപോയാല് അങ്ങനായതോണ്ട് അങ്ങനെ ഫുഡ്ണ്ടാക്കി പരിചയള്ളോൽക്ക് ആ ഭക്ഷണണ്ടാക്കി പരിചയള്ളോൽക്ക് പിന്നെ അതെടുക്കാ മടിണ്ടാവില്ലല്ലോ ഇങ്ങള് നാളെന്താ ഫുഡ്ണ്ടാക്കണ്
നാളെന്താ ഉറപ്പിച്ചിട്ടൊന്നുല്ല്യ ഇനി ഒക്ക പൊറത്തൊന്നെറങ്ങിയിട്ട് ഒക്കെ കൂട്ടുന്നണ്ട്പൊർ ത്തെർങ്ങ്ണല്ലേ ഉള്ളൂ ആഹ് എല്ലാരും കൂടെ നാ വന്ന് ആലോയിച്ചു കൂടാണ്ടാവും എന്താ ഇണ്ടാക്കണേന്ന്
ഉം..
ഇതുവരെഒന്നും തീരുമാനിച്ചിട്ടില്ല. പ്പ ഏ എന്നും തറവാട്ട്ന്നാണ് കയ് കയിക്കാറ് ഒന്നാമത് പെരപ്പണി നടന്നോണ്ട്ക്ക തേപ്പ്‌ നട്ന്നോണ്ട്ക്കാണ്. ആഹ് ഞ്ഞ്.. തരാ. വ് എളച്ചൻ വരാണ്ട് കല്ല്യാണണ്ടാക്കാനേയ്
ആഹ് ആഹ്
വന്നേക് കൊറേഒക്കെ പൊൾച്ച് മാറ്റി ഇപ്പ തേപ്പ്‌ല ഉം രണ്ടു മാസം ആ രണ്ടു മാസം കൊണ്ടക് ക്കവരാം മതി, കല്യാണണ്ടാക്കാൻ നിക്കാഹയ്ഞ്ഞതാ ആഹ് നിക്കാഹ്‌ തേപോലെ ഗൾഫ്ന്ന് ഓലുമ്റക്കോയിട്ട് അവ്ടുന്ന് കയ്ച്ചതാ
ആഹ്
ഉം
ഞാന് പിന്ന.. ഇല്ല ഇപ്പൊ വെയിലാണ്, പ്പൊ മഴ കൊർച് ദിവസായിട്ട് മഴ പെയ്ത്ട്ട്ല്ല
ഏഹ് ഇവടെ ഇന്നലേ ഇന്നലിന്നൊക്കെ വെയില അതിന് മുന്നൊക്കെ എപ്പെളേങ്കിലക്കൊന്ന് പെയ്യാറുണ്ട്
ആദ്യം കിട്ടീന് കൊർച്ച് മുന്നേ
ആഹ്
അന്ന് നല്ല രണ്ട് മൂ നാലഞ്ച് മഴ നല്ല നന്നാക്കി കിട്ടി. മഴക്കാലത്തിന്റെ ആ അവസ്ഥ വന്നീര്ന്നു
ഏഹ് ഇവടങ്ങനെ കിട്ടിടി. വടെ ഈ മൂടലായിട്ട് മയില്ല വെയിലുല്യായി ട്ട് അങ്ങനേനി കാലം
ഏഹ് വടല്ല മഴ കിട്ടി. വെള്ളത്തിനൊക്കെ ക്ഷാമല്ലോൽക്കൊക്കെ വെള്ളായി
ആഹ് ആദ്യത്തിലൊക്കെ മയയ്തേല് ഞങ് ഞങ്ങക്കും വെള്ളം കൊറവായിരുന്നു പക്ഷേ, അങ്ങനെ ബുദ്ധിമുട്ടായിട്ടില്യ, ന്നാലും കൊർച്ച് കൂടി പിന്നെ മയെയ്തപ്പം
ബടയൽവാസികളൊക്കെ വട്ന്ന് കൊണ്ടോവലായിരുന്നു വെള്ളം. കുടിവെള്ളേ കൊഴക്കെണറ എല്ലാർ ക്കും കൊഴൽ കെണറാണ്. പക്ഷെ കുടിവെള്ളത്തിന് ഓല വ് ട്ടിലൊരു കെണറ്ണ്ടായിനി, അത് വറ്റിഅർഞ്, അങ്ങനെ ഇതീന്ന് കോണ്ടോവലേനി, പ്പോൽക്കൊക്കെ വെള്ളായി
ഏഹ് ങ്ങക് ങ്ങൾത് വറ്റാറുണ്ടാവുല
ഉം ഞാത് തില് മോട്ട്രെച്ചിട്ടില്ല, കൊഴൽക്കെണറാണ്. തിന്ന് മുക് കുട്ച്ചാ മാത്രം മുക് ക്കിട്ക്കൊള്ളു, തില് മോട്ടർല്ല, അതോ ണ്ട് വെള്ളണ്ടാവും മുക്കിട്ക്കാണെങ്കി മുക്കിട് ത്തീനി ഒരു കാൽത്, എല്ലാരും മോട്ടർവെച്ച് എല്ലാരുങ്ങനെ ആ നാല് ആ നാല് വീട്ട്കാരും ഓല് കൊഴൽക്കെണറടിക്ക്ണേന്റെ മുന്നെ വെള്ളം മുക്കിട്ത്താതന്നെ കെണറ് വൈകുന്നേരാവുമ്പോത്തിന് വറ്റും ന്നട്ട് രാവിലെ അതേ വള്ളം പിന്നീണ്ടാവും
ഏഹ് ഞങ്ങ ഞങ്ങൾത് വടങ്ങനേണ്, ഞങ്ങ ഞമ്മ ഒരു ടാങ്കട്ച്ചാല് അതണ്ട് വള്ളം വറ്റിയാൽ രാവിലാവുമ്പ പിന്നി ആവും, ഉണ്ടാവും
ആഹ് ഏതായാലും ഇപ്രാവശ്യം വല്ലാതെ വെള്ളത്തിന് ക്ഷാമം വന്നിട്ടില്ല
ഞങ്ങൾത്പോലെ കൊർഞ്ഞ ഉടനെന്നെ കെണറൊക്കെ ഉ ന്നന്നാക്കി
ഉം
ആഹ് പിന്നെ വെള്ള പിന്നെ മഴയ്തുട്ടോ ഇത് പിന്നെ ഒറക്ള്ളോണ്ട് അഹ് പിന്നെണ്ടാവും വള്ളണ്ടാവും
ആഹ്
അല്ല പാടത്തിന്റക്കൊന്നു അല്ല. പാറേണഹ് ഫുള്ള അടീലൊക്കൊ പാറായായതോണ്ടെ
ആഹ് ഇവിടെ ഈ ഭാഗത്തൊക്കെ അധികവും കോയൽക്കിണർ തന്നെയാണ്
ആഹ് ഇന്നിപ്പോൾ എന്താ നോമ്പുറക്കാനുള്ളതൊക്കെ കിട്ടിയോ നോമ്പുണ്ടാക്ക നോമ്പുറക്കുള്ള കോഴിയോ ഇറച്ചിയോ
ഉം ഉം ഇറച്ചി കിട്ടിയിട്ടില്ല ഇറച്ചി ഉച്ചേന്റെ ശേഷം അറവ് തുടങ്ങുക
ഈ ഇറച്ചി കോഴി ഇറച്ചിണതോ കോയി
ആഹ് കോഴി കോഴി കോഴിട്ടീന് പോത്തേ
ആഹ് പോത്ത് ഇവിടൊക്കെ രാവിലെ കയ്യൂല്ലോ ഇവിടെയൊക്കെ രാവിലെ പോകണം ആഹ് അപ്പം ഇനീന്ന് നാളെ പെരുന്നാളായതുകൊണ്ട് ഇപ്പൊ പോത്തൊക്കെ എപ്പഴും ഉണ്ടാകാൻ സാധ്യത ഉണ്ട്
പിന്നെ ഇപ്രാവശ്യം പോത്തിനോട് അത്ര കണ്ട് നമുക്ക് കിട്ടണോണ്ട് അത്ര വ വലിയൊരു ഇത് ഇതൊന്നുമില്ല പിന്നെ എനിക്ക് പോത്ത് കിട്ടിയിട്ട് പോത്ത് എനിക്ക് ഇവിടെ അയൽവാസികള് പിന്നെ ഹിന്ദൂസാണ്
ആഹ്
ആഹ് അപ്പൊ പിന്നെ ഓർക്കും ഫുഡ്ഡ് കൊടുക്കണം ഓലെൊന്നും ബീഫ് കൂട്ടൂല പോത്തുകൂട്ടൂല അങ്ങനത്തെ ഓലാണ് ആഹ് ഞങ്ങളാവശ്യത്തിന് മാത്രം വാങ്ങി അത് വേറെ കുറച്ച് അങ്ങനെ മാറ്റ
ആഹ് ഓലിയത്തറക്കാറുണ്ടോ അവിടെ
ഇല്ല ഇല്ല ഇല്ല ഒന്നിയത്ര അവിടെ വീട്ടില് ആങ്ങളെൊക്കെ ഓലൊക്കെ കൂട്ടും ഇവിടെ അങ്ങനെ ഞങ്ങള് ഇതുവരെ ചെയ്തിട്ടില്ല ചെയ്യാനൊരു സാഹചര്യം അത് എന്തുകൊണ്ടാ വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ അമ്മായിയമ്മ ഡയാലിസ് ആയിക്കാണ്ട് അത് ചെയ്ത് മരിച്ചതാണ് ആയത് അത്
ആഹ് ഇവിടെ ഈ അതേമാതിരി തന്നെ കിടിനിന്റെ അസുഖല്ലേനോ ഇവിടെന്റെ അമ്മായിയമ്മക്ക് കിടിൻ്റേതീനി അത് മരി
ഉം ഡയാലിസ് ചെയ്തിരുന്നോ
ഡയാലിസ് ചെയ്തില്ല അതുവരെ എത്തീനി പക്ഷേ ചെയ്തില്ല അപ്പേക്ക് പോയി
ഇപ്പം ഇമ്മ മരിച്ചിട്ടിപ്പം പതി പ പതിനൊന്ന് പതിനൊന്ന് വർഷമായി അന്നൊന്നും ഇത്ര കിഡ്നി പോയീട്ടില്ല പിന്നെ ഡയാലിസി ക്രിയാറ്റിങ് കൂടുക
ആഹ് ഇത് കിട്നിക്ക് എന്തൊരു ഓട്ടയോ അങ്ങെന്തോ പറഞ്ഞിട്ട് പറഞ്ഞീനി
ആഹ് അങ്ങ അങ്ങനെ അങ്ങനെ ഡയാലിസ് ചെയ്യണ ചെയ്ത്കാണ്ടെ ആകെ നല്ലോ ഉള്ള ഫാമിലി ആയിരുന്നു എന്നാലും
ആഹ്
കൊറെയൊക്കെ വിറ്റുകാണ്ടാണ് ഉമ്മേനെ നോക്കിയതാ ഇന്നത്തെമാതിരി ഫ്രീ ഒന്നും അന്നില്ല
ആഹ്
അന്ന് ഇണ്ടാകാണ്ടായിരുന്നു എന്തോ കാരുണ്യ പറഞ്ഞ് കാണ്ട് അങ്ങനെ ഒരു ഇത് അതെന്തോ ഒരു ഒരു ഡയാലിസിൻ്റെ ഫീസ് കുറഞ്ഞ് കിട്ടൂന്നല്ലാതെ പിന്നെ ഇമ്മാക്ക് അതിന് ഇമ്മാക്ക് എല്ലാവർക്കും ഡയാലിസിന് ഒരു ഡയലൻസറ് മതിയാവും ഒരു മാസം രണ്ടു മാസമൊക്കെ ചെയ്യും പക്ഷെ ഞങ്ങളെ ഇവിടുത്തെ ഇമ്മാക്ക് രക്തം കട്ടി കൂടിയിട്ട് ഒരൊറ്റ ഒന്ന് വന്ന അന്നൊക്കെ അതിന് നല്ല പൈസ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ പാടെ ആയിട്ട് എന്നാലും താമസിക്കണ വീടും സ്ഥലവും ഇവിടൊണ്ട് എല്ലാരും അത് പറയും
ആഹ് എന്നാലും ഒരു ആഹ് അത് പാർക്കൂരെ ഉണ്ടല്ലോ അത് ഇല്ലാത്തോലും ഉണ്ട് ഇപ്പോ എന്തെങ്കിലും അത് വരുമ്പൊ രോഗം വരുമ്പോ കളയുന്നോലെ
ആഹ് ഇപ്പോം ഹസ്ബൻഡിനും ഉണ്ട് റിയാറ്റിങ് കൂടീട്ട് അയ്നാകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കാണ് ഇമ്മാന്റെ പാരമ്പര്യം മക്കൾക്കും വരുന്നറഞ്ഞ് അതേ ഷുഗറ് വന്നു ഇപ്പം നാൽത്തി മൂന്ന് നാപ്പത്തി നാലാമത്തെ വയസ്സാ ഹസ്ബൻ്റിന് പക്ഷെ എന്നിട്ട് ഇപ്പോ ഇപ്പ ഏതായാലും കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇന്നിട്ട് സമാധാനം നമു കൊന്ന് ഇപ്പം എന്താ പണ്ടൊല്ല പഴഞ്ചൊല്ലറുയുംമ്പോലെ തീക്കുള്ള കൊണ്ട് കേറിട്ട് ന നായക്ക് പിന്നെ മിന്നാമിനി ങ്ങാണ്ട് പേടിന്ന് എന്തോരു പയഞ്ചേല് ഉണ്ടല്ലോ അതേ മാ ആ ഒരു അവസ്ഥേ കൂടെ കടന്നു പോവാണ് ഒന്നും ഇല്ലാതിക്കട്ടെ
ആഹ് ഇല്ലാകാട്ടെ പേടിയാണ് ഒന്ന് ഓരോരോന്ന് കേൾക്കുമ്പോ ഓരോ രോഗം പലതും കേൾക്കല്ലേ നമ്മള് ഒക്കെ നല്ലെ ഇവിടെ അങ്ങനെന്നെ ഇമ്മാക്ക് സുഖല്ലായിട്ട് ഉമ്മാക്ക് വല്ല്യ നാല്പ്പത്തി എത്ര ആയിരുന്നു മരിച്ചത് നാല്പ്പത്തി ആ ആറാം വയസ്സി മരിച്ചതാ
നാൽപത്തേഴാം വയസ്സിലാ ഇവിടുത്തെ ഇമ്മ മരിച്ചെ നാപത്തി ഏഴ് നാപത്തി എട്ട് നാപത്തി ഒമ്പത്
ആ വേറെ ഇളയമ്മാനെ കെട്ടി ഇളയമ്മ ഇണ്ട് ഇവിടെ അതിലാ രണ്ട് മക്കള്ണ്ട്
ആഹ് അപ്പ നമ്മളൊക്കെ സെയിം ആണല്ലേ ഞാൻ ഇപ്പാനോട് പറയും ഒന്ന് കല്യാണം കഴിച്ചുകൊണ്ടിന്നാ എനിക്കൊരു സമാധാനാണ് അറിയും ഇമ്മിം ഇപ്പിം അങ്ങനെ കഴിഞ്ഞതാണ്
ഏയ് അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ ഇപ്പക്കെ നാൽപ്പത് കയിണ മുന്നേ കെട്ടീനി
തന്നെ
ആ അന്നട്ട് കുറെ കാലം ഇങ്ങനെ സഹിച്ചാണ് നിൽക്കല് വാ കാക്കും ചെറുപ്പാണ് അത്ര ആയില്ലിനി അന്ന് ഇപ്പം അയ്മ്പതായിട്ടുള്ളേനി ആഹ് ആ ആരായാലും തുണ ഒന്നും നല്ലതാണ് ഓല് എ കാര്യത്തിനുവേ ആ നമ്മുക്കിപ്പോം എപ്പളും പോയാക്കയില്ലല്ലോ ആഹ്
ആ പിന്നെ പെങ്ങ അമ്മക്കിപ്പ അമ്മളെ വീട്ടിൽ പോയി നിക്കെ അത്രത്തോളം കൂടുന്നുല്ലെമ്മ ക്കറിയാലോ നമുക്ക് വിട്ടറിഞ്ഞ് അങ്ങനെ പോവാൻ കയുലല്ലോ ആ അവ രണ്ട് സുഖായി പിന്നെ ഇപ്പന്നെ സുഖല്ലാതെ ആയിട്ട് ഞാന് കെടന്ന് കാലിന് ഇതേ മാതിരി ഓട് മാറ്റി വെക്കാൻ വേണ്ടി കേറിയതാരുന്നു അങ്ങനെ കേറീട്ട് താഴെ പിന്നെ കോണി ചെരിഞ്ഞ കാല് അകത്ത് ഈ സിമെന്റ് ഇട്ട അകത്തൊന്ന് ഇതായിട്ടുള്ളൂ അതിനാല് ഞങ്ങള് എത്ര ബുദ്ധിമുട്ടായിനെന്നോ എത്രയോ മാസങ്ങളോളം അത് കെട്ടി നടന്നണം
ഇതുപോലെ ഞാനൊന്ന് അടുക്കള നമ്മളെ നോമ്പൊക്ക ഉണ്ടല്ലോ അടു നന്നാക്കലേ ചട്ടി പാത്രം നന്നാക്കൽ കോണിമെ കേറിക്ക് കോണിയോടെ നീങ്ങിട്ട് ഒന്നായിട്ട് താഴത്തേക്കാണ് വീണത് തൽക്കാലത്തിന് ഒന്നും പറ്റിയില്ല എപ്പോള ഏഹ് എപ്പള കട്ടക്കാലം വരുന്ന പറയാൻ പറ്റൂലല്ലോ
എന്നിട്ട് ആ കാലിൻ്റെ പൊറടി മൊത്തത്തിലാണ് കീറിയിട്ട് അത് എത്ര കാലം ഓ അത് തുന്നാനും എന്താക്ക അങ്ങനെ
കമ്പിമ്മേ കമ്പിമ്മോടെ കുത്തിയോ
കമ്പിയല്ല സിമൻ്റിൻ്റെ ഒരു തരി അവിടെ അവിടെയൊ തട്ടിട്ട് അവിടെന്ന് തോല് പോയതാ
ആഹ്
അങ്ങനെ അങ്ങനെ ആയിക്കാണ്ട്
ഉം കട്ടകാലം എപ്ലാ വെർണ് അറി ചെൽപ്പോ ചെറ്യേത് പറ്റും എന്താ പ്പോ വെൽത് വന്നാലും എത്തും പറ്റില്ല ഉം എന്നായിക്കോട്ടെ എന്നാലെ വിളിക്കാം ആഹ് ശരി ആഹ് പിന്നെ വിളിക്കാറിയാ ആഹ് ഓക്കെ